വടെ
ഹലോ ഹലോ ആഹ് കേക്കാവോ
ആഹ് കേക്കാം
ഉം എന്തെടുക്കുവാ
ഞാൻ തേ ഇവിടെ ഇങ്ങെനെ ഇരിക്കാർന്ന് ഉമ്മാന്റെട്ത്ത് ഓരോന്ന് പർഞ്ഞ്
ഇന്നെങ്ങെനെയുണ്ട് കാലാവസ്ഥ മഴയാണോ വെയ്ലാണോ
ഇവടൊരു ഇനി ഇര്ട്ട് മൂടീക്ക്ണ്
അതെയോ ഇവ്ടെ നല്ല വെയില്
ഏഹ് ഇന്നെലെവിടെ നല്ല വെയ്ല്ണ്ടാർന്നു
ഇന്നലെ ആയിരുന്ന് വെയില് ഇന്നു ആണ് വെയില് നല്ല വെയിലാ ഇന്ന് ഇന്നെലെത്തേനക്കാളും വെയ്ല് ഇന്നാ
ആഹ് എങ്ങെനെ പണിയൊക്കെഴ്ഞ്ഞാ
പണി ദേ വൈകിട്ടെത്തേക്കുള്ളാ പുട്ടും ചെറുപയറും പുട്ടിന് വാട്ടി വെച്ചേക്ക്ന്ന് വാട്ടിയ്പ്പം ഫോൺ വിളിചോണ്ടെന്നെ വാട്ടി ഇഞട്ത്തെ ത് ചെറുപയറ് വെക്കാ വേണ്ടി ചെറുപയർ കല്ലൊക്കെയുണ്ടോന്ന് നോക്കുവായിരുന്നു അയിന്റാത്തക്കെ ഈ ചെറിയ ചെറിയ കല്ലുകള് കാണുല്ലോ? അപ്പം അത് നോക്കുവായിരുന്ന് ഒണ്ടെങ്കിലേ കടിക്കുമ്പോ പാടല്ലേ?
ഉം കടിക്കുമ്പോ പല്ലിന് പാടാണ്
മ് നിങ്ങള് എങ്ങനെ ചെറുപയറ് വെക്കാറുണ്ടോ പുട്ടിൻ്റെ കൂടെ?
ആ വെക്കാറ്ണ്ട്
എഹേ നിങ്ങളെങ്ങനെയാ വെക്കുന്നേ? റെസിപ്പി പറഞ്ഞേ നോക്കട്ടെ
അള്ളാ എന്നോടന്നെ ചേയിക്കണോട്ടാ
അതെ എങ്ങനെങ്കിലെന്ന് റെസിപ്പി പറ നിങ്ങളെ വെക്കുന്നേ ഏകദേശം ഞങ്ങള് വെക്കുന്ന പോലെയാണോന്നറിയണ്ടേ? ആഹ്
ഏഹേ കുക്കറില് ആദ്യം കുക്കറീല് വെളുത്തുള്ളിം ആഹാ കുക്കറെടുത്ത് വെളുത്തുള്ളിയും ഏഹ് പിന്നെ ചെറുപയറും പിന്നെ ആവശ്യ ത്തിന് വെള്ളൊവും ആ ഉപ്പും എന്നട്ട് വിസിലടിക്ക വേവണവരെ
ഉംഹ്
അത് കഴിഞ്ഞിട്ട് എഹ് ചീഞ്ചട്ടിയെട്ക്കാ വെളിച്ചെണ്ണ ഒഴിക്കാ കട്ക് പൊട്ടിക്കാ ഉള്ളി ഏഹ് ഇ വേ വെൾത്തുള്ളി നേര്ത്തെട്ടായിരുന്നല്ലേ ആഹാ ഉള്ളി, പച്ചമുളക്, പച്ചമുളകല്ലേ ഈ കുത്തു മൊളക് മനസ്സിലായാ?
ആഹ ആഹ് മനസ്സിലായി ഉണ
ആഹ് അതന്നെ അത്ട്ട് നന്നായിട്ട് വായറ്റ ഇതങ്ങട് കമ ത്ത ചെറുപയറ് ന്നട്ട് നന്നായിട്ട് മിക്സാക്കാ തളയ്ക്കാ കഴിഞ് ഹോ സമാധാനായി എന്റെ കുക്കിംഗ് ഇത്രയെക്കൊള്ളു
മറ്റേ ഇത് ചേർക്കൂലേ തേങ്ങ ചേർക്കത്തില്ലേ?
ഇല്ല അതൊന്നും ചേർക്കത്തില്ല
എങ്കി ഞങ്ങടെ റെസിപ്പി ഞാനും പറയാ അവിടെരിന്ന് കേട്ടോട്ടോ? ഇന്നട്ട് ആദ്യം കുക്കറിന്റകത്ത് ഇത് മ്മ് ചെറുപയറും ആവിശ്യത്തിന് വെള്ളവൊഴിച്ച് ഉപ്പ് മാത്രവിട്ട് വേവിക്കും ഒരു നാലഞ്ച് വിസി - - ല് വേണം ഇത് വേഗാന്
ആഹ്
ചെറുപയറിന്റെ അള എന്താ വേവ് പോലെയിരിക്കും ശൂളയടിക്കുന്നേന്റെ എണ്ണം ! ! ! ! ! ! ! ! ! ! !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
കൂവിക്ക്ന്നേന്റെയെണ്ണം ചെലപ്പം എത്ര അടിച്ചാലും വേഗത്തില്ല ചെല പയറ് കാണാൻ തന്നെ നല്ല മൊഞ്ചാ ചെല പയറ്
അതന്നെ
എന്നിട്ട് പിന്നെ അത് വിസിലടിപ്പിച്ച് അത് വെന്ത് കഴിയുമ്പയത്തേക്കും ചീനച്ചട്ടി ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോ കടുകിട്ട് പൊട്ടിച്ചിട്ട് ഉള്ളിയും, പച്ചമുളകും, കരി കരിയാപ്പിലയും
ആഹ് ആഹ് അതൂടും പക്ഷെ അങ്ങടാ അവടെടാറില്ല കെട്ടിയോന്റെ വീട്ടീലേ
സബോളെയല്ലാട്ടോ പച്ചമൊളകെ ന്താ
ഉള്ളി.
ചെറിയൊള്ളി ആഹ് ഉള്ളി. ഉള്ളിയും, പച്ചമൊളകും, കരിയാപ്പിലയുവിട്ട് നല്ല പോ വെയ്ക്കൂം മൂ ത്ത് വന്ന് കഴിയുമ്പഴ്ത്തേക്കും അതിന്റകത്തേക്ക് തേങ്ങ ചെരണ്ടിയ തേങ്ങ എടുത്തിടും.
ആഹ് ആഹ്.
എന്നിട്ട് അതും നന്ന ഒന്ന് ഇളക്കി ആ ചൂടത്ത് കിടന്ന് ആ തേങ്ങ ഒന്ന് ചൂടായി കഴിയുമ്പഴ തേക്കും ഈ പയറില്ലെ വെ ത്തിരിക്കുന്ന പയറിനെ അതിലേക്ക് കൊട്ടീട്ട് നന്നാ മിക്സെയ്തെളക്കും. എന്റെ എന്റെ ചെറുപേറും തീർന്ന് കഴിഞ്ഞ് ഇത് ഇത് ഇവിടെ വെക്കുന്ന ചെറുപയർ വെക്ക്ന്ന രീതിയാ
ആഹ്.
എന്റെ വീട്ടി വെക്കുന്നേ ഇങ്ങനെയല്ല.
ഏഹ്.
എന്റെ വീട്ടി വെക്കുന്നത് അത് എല്ലായിടത്തും പല പല ഐറ്റവാ ഇവടെ പ്പത്തിൻ്റെ കൂടെയാ ചെറുപയറ് വെക്കുന്നത്. അതായത് പുട്ടിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വെള്ളയപ്പത്തിൻ്റെ കൂടെയോ ചെറ്പയറ് വെക്കുന്നത്.
വെള്ളയപ്പത്തിന്റൂട്യാേ?
വെള്ളയപ്പ അറിയത്തില്ല?
അറിയാ ഷെ ചെറുപയറൊക്കെ കൂട്ടോ അതീല്
ആഹ് വെള്ളയപ്പത്തിൻ്റെ കൂടെ ചെറുപേറും ചമ്മന്തിം. ചട്നിയില്ലേ ഇപ്പൊ പറഞ്ഞീലേ ചേ തേങ്ങാ ചട്നീന്ന്.
ആഹ്.
ആ സാധനവും വെള്ളയപ്പവും ചട്നിയും ചെറുപയറും. നല്ല കോമ്പിനേഷനല്ലേ.
ഏയ്.
ഉം അതും ഞാൻ ഇവിടെ വന്ന്ട്ടാ കണ്ടത് എന്റെ വീട് ഇവിടെ അടുത്തു തന്ന്യാ പക്ഷെ എന്റെ വീട്ടിലില്ല ആ കോമ്പിനേഷൻ.
എന്റെവിടെയുല്ല എന്നെ ന്റെ യൂടെ ക്കെ വെള്ളയപ്പാകുമ്പോ വല്ല മീൻചാറാ അങ്ങൻത്ത കാര്യങ്ങളൊക്കേയിരിക്കും.
എന്റെ വീട്ടില് വെള്ളയപ്പാണെങ്കില് മുട്ടക്ക കറിയോ കെഴങ്ങ് കറിയോ എറച്ചിക്കറിയോ
ആഹ് അങ്ങനോക്കേയിരിക്കും. ക്ഷേ ഇത് ഞാനാദ്യായിട്ടാ ചെറുപയറ്
ആഹാ ഞാ ഞങ്ങളൊരു നാട്ടിലായിട്ടും ഞാൻ ആദ്യവായി ട്ടാണല്ലോ ഇവിടെ വന്നഴിഞ്ഞപ്പോ കണ്ടത് പിന്നെയാണോ വേറെ നാട്ടിൽ കെടക്ക്ന്ന നിങ്ങൾ എന്റെ വീട്ടീ വെ ക്ക്ന്ന ചെറുപയറ്. ചെറുപയറും ഉപ്പും ലേ ആഹ് ഉമ്മച്ചി ഒരു പകുതി സവോളയില്ലേ സവോള
ആഹ്.
സബോളയും കൂടെ അരിഞ്ഞ് അയിൻ്റാത്തിട്ട് വേവിക്കും.
ആഹ്.
വെന്തതിന്റകത്തേക്ക് ആഹ് ചീനച്ചട്ടി വെച്ച് എണ്ണ ഊറ്റി തെളച്ച് കടുക് പൊട്ടിച്ചി ട്ട് അയ്തിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളി ചതച്ചിട്ടിടും.
ആഹ്.
അല്ലാതെ ചതക്കാതെ ചുമ്മാ അരിഞ്ഞല്ല ചതച്ചിട്ടിട്ട് അയിന്റാത്തേക്ക് മെയിൻ ഇടുന്ന സാധനം കുരുമൊളക്പൊടിയാ. പച്ചമൊളകും ഇല്ല ഇടിച്ച മൊളകും ഇല്ല ഒന്നുല്ല കുരുമുളക് പൊടി.
ആഹ് ആഹ്.
കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നാ വയറ്റി എല്ല എളക്കിയെല്ലാം കഴിയുമ്പഴ്ത്തേക്കും, ഹ്മ്മ് ഈ ചെറുപയറും കൂടെ കൂട്ടി. ആഹ് എല്ലാം മിക്‌സാക്കി കഴിയുമ്പം ചെറുപയറു കറി റെഡി പക്ഷേ അവിടത്തെ ചെറുപയർ കറീന്ന് പറഞ്ഞു കയിഞ്ഞാൽ അത് ചോറിനുള്ള ചെറുപയറാ
ആഹ് ആഹ്
ആഹ് അപ്പത്തിന്റെ കൂടെ ഇല്ല. അപ്പത്തിന്റെ കൂടെ അവിടെ ഇല്ലേ ഇല്ല.
ആഹ് ചോർന് ഒയ്ക്കാലോ
ചോറിന് മാത്രേ ഉള്ളൂ അവിടെ പക്ഷേ ഇവിടെന്ന് പറഞ്ഞു കയിഞ്ഞ ചോറിന് മാത്രവല്ല ചോറിന് വെക്കത്തേ ഇല്ല. അപ്പത്തിന്റെ മാത്രേള്ളൂ പക്ഷെ അവടെ അപ്പത്തിനില്ല അപ്പൊ അപ്പത്തിനില്ലന്ന് പറയുമ്പ് അപ്പത്തിന് ആ ഇവിടെ എടുക്കുന്നെന്ന് പറയുമ്പോ അവർക്ക് ഭയങ്കര അത്ഭുത. അവിടെ ചോറിന്റെ കൂടെ എടുക്കുന്നെന്ന് പറയുമ്പോ ഇവിടെ ഭയങ്കര അത്ഭുതവാ. അ അത്രേുള്ളൂ ഒരു സാധനം തന്നെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെക്കുന്ന രീതി തീം കുറച്ചൊക്കെ മാറ്റോണ്ട് ആഹ് ഇത്ടക്ക ആഹ് എന്താ അങ്ങനെ യാ ഇവിടെ വന്ന് നിങ്ങള് മീൻകറി വെക്കുമ്പോ വെളുത്തുള്ളിയൊക്കെ ചേർക്കാറുണ്ട.
ആഹ് ഞങ്ങടെ വിടെ രണ്ടെണ്ണൊക്കെ
ആഹ് മന്സിലായി മനസ്സിലായി രണ്ട് ചെറുത് രണ്ടെണ്ണം.
അതന്നെ ഗ്യാസ്സുണ്ടെങ്കി പൊക്കോട്ടെന്നും പറഞ്ഞ്. ഉമ്
ആഹ് ഞങ്ങട ശ്
പക്ഷെ ഞങ്ങടെ ഏഹ് എന്നെ കെട്ടിച്ച സ്ഥലത്തേക്ക്
ഉമ്
ത്തുള്ളി ഒരു സാനത്തിൽ വെളുത്തുള്ളി ഇടൂല. അതേപോ ന്നെ ഗ്യാസ്വാണ് ഭയങ്കര
ആഹ് ചെല നാട്ടിലോട്ടൊക്കെ എല്ലാത്തിനും വെളുത്തുള്ളി ചിലടത്തോട്ട് ഒന്നിനും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്.
ആഹ് ആന് രണ്ട് വെളുത്തുള്ളെങ്കിൽ അതില് കുത്തിടന്ന് പറയാ അപ്പ ചിരിക്കുന്ന ഒന്നണ്ട്
അപ്പൊ അവരോട് പറയത്തില്ലേ ആഹ് ഇവിടെ ഞങ്ങടെ നാട്ടിൽ ഇങ്ങനെയാ വെക്കുന്നെ ന്ന്.
ആഹ് ഞാൻ പറയും അവര് മീൻകറി തേങ്ങ അരച്ച അങ്ങനെതന്നെ ഒഴിക്കും.
ആഹ്
ഞങ്ങടിവിടെ അങ്ങനെയല്ല ഞങ്ങ തേങ്ങാപ്പാല് പിഴിഞ്ഞിട്ടാണ്
ആഹ് മീൻകറി വെക്കന്ന
ആഹ്
ആഹ് ഞങ്ങൾക്കും തേങ്ങാപ്പാലല്ല. തേങ്ങാപ്പാലൊഴിക്കും വല്യ മീനിനൊക്കെ ആഹ് തേങ്ങാപ്പാലൊഴിച്ചൊക്കെ വെക്കും അങ്ങനെ എങ്കിലും കുറവാണ്. പക്ഷേ, ഇവിടെ മീൻകറി വെക്കുന്നതില്ലേ
ആഹ്
ഒന്നല്ലെങ്കില് മുളകില്, മുളകിലെന്നു പറഞ്ഞു കഴിയുമ്പോം ഏഹ് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഉലുവ പൊട്ടിച്ച്. അയിന്റെ അകത്ത് ഉള്ളി കൊറേ ഉള്ളി ചെറി ഇച്ചിരിയൊന്നും പോരാ ഒത്തിരി ഉള്ളി വേണം.
ആഹ് ആഹ്
ആഹ് ഉള്ളി വിട്ട് വയറ്റി ഉള്ളിയും പച്ചമുളകും കിറി ഇ ഞ്ചിയും ചതച്ച് അഹ് ഞ്ചിയും ഏഹ് ചതച്ചിട്ട് പച്ചമുളകും ഇഞ്ചിയും കരി കരിയാപ്പിലയും എല്ലാം കൂടെ ചതച്ചിട്ടിട്ട് ആഹ് ആഹ് ഇത് നന്ന വഴറ്റി കഴിയുമ്പം ആഹ് പിന്നെ മറ്റേ പുളിയില്ലേ പുളി നിങ്ങള് വാളം പുളിയാണോ ചേർക്കുന്നെ?
ആഹ്
ആഹ് ഞങ്ങടെ കൊടം പുളിയാ ചേർക്കുന്നെ.
അയ്യോ വാളം പുളീന്ന് പറഞ്ഞ മറ്റേ കുരൂള്ള പുളിയല്ലേ പുളിം കുരൂരെ.
ആഹ് പുളിങ്കുരൂടെതിന്ന്ന്ന പുളി-
അയ്യേ അതല്ല.
അതാണൊ ഞാൻ വാളം പുളീന്ന് ചോയ്ച്.
മറ്റേപുളി.
ആഹ് അത് കൊടംപുളി.
ആഹ്
ആഹ് കൊടംപുളിയാണ് ഞങ്ങള് ചെർക കൊടംപുളീംകൂടിഇട്ട് നന്നാ വയറ്റി കയ് നൂഡിൽസ് ഉണ്ടാക്കാൻ നൂഡിൽസ്. ആഹ് വയറ്റി കഴ്ഞ്ഞിട്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി- ഉപ്പ് ആ ഹേ വെള്ളം കൂ
ഇതൊക്കെ വല്ല്യ മീനല്ലേ?
വല്ല്യ മീനല്ല മത്തി പോലും വെക്കുന്നെ ഇങ്ങനെയാ.
ആണോ?
ആഹ് എന്നിട്ട് ഇതേപോലെ ഒരു ദിവസം മീൻകറി അങ്ങോട്ട് വെച്ചോട്ടോ.
ഉം ഇൻഷാളളാ.
ആഹ് എന്നിട്ട്- നന്നയിത് ഇട്ട് വഴറ്റി കഴിയുമ്പോ നല്ല കളർ നല്ല റെഡ് കളറാകും. പക്ഷെ നല്ല പോലെ കുത്തുകയും ചെയ്യും നമ്മുക്ക് തുമ്മലും ചുമ ഒക്കെ വരുംഅയ്ന്റട്ത് നിന്നാ-
ഓഫ് ആഹ്
അത് കഴിഞ്ഞിട്ട് അതിന്റെകത്തോട്ട് വെള്ളം ചേർക്കാവുള്ളൂ.
ആഹ് ആഹ്-
വെള്ളം ചേർത്ത് ഉം വെള്ളം ചേർത്ത് വെള്ളം തിളച്ച് കഴിയുമ്പോത്തേക്കും- കഴ്കി എട്ത്ത വെച്ചേക്കുന്ന മീനെ പെറ്ക്കിയിടുക.
ആഹ്-
അന്നിട്ട് അത് നന്നാ തെളപ്പിച്ച് അയ്നെവേവിച്ചെട്ക്കുക.
ആഹ് ആഹ് ആഹ്
ആഹ് ഇതാണ് മീൻകറി ഞ്ഞി നിങ്ങള് പറഞ്ഞ മറ്റേ ഇതുള്ള മീൻകറി ഇല്ലേ ആ തേങ്ങ് തേങ്ങ അരച്ചുള്ള മീൻ കറി അതെങ്ങനെന്നറിയാവോ?
ആഹ്-
ഏഹ് മറ്റേ എണ്ണേ ഊറ്റി- ഉലുവായൊക്കെ പൊട്ടിച്ച് തേങ്ങ അരച്ച് അതിൻ്റാത്തോട്ട് ഒഴിച്ചിട്ട് തെളപ്പിക്കും. ഉള്ള് പുളിയും കൂടി ഇട്ടിട്ട് തെളപ്പിക്കും. തേങ്ങ അരക്കുന്നീന്റെ കൂടെ തേങ്ങാടെ കൂടെ മൊളക്പൊടിം മഞ്ഞപ്പൊടിം മല്ലിപ്പൊടീം കൂടെ ചേർക്കും.
ആഹ്-
എന്നിട്ട് നന്ന തെളച്ച് കഴിയുമ്പോഴ്ത്തേക്കും കഴ്കി വെച്ചേക്ക്ന്ന മീന് അയ്ന്റെ
ആഹ് തക്കാളൊക്കെടൂലേ?
തക്കാളി ഇടേല ഇവിടെ തക്കാളി ശത്രുവ എന്റെ വീട്ടില് തക്കാളി മിത്രവും ഇവിടെ ശത്രുവുവാ.
ഏഹ്
ഇവ്ടെ ഒന്നിനും തക്കാളി പറ്റത്തില്ല പക്ഷെ എന്റെ വീട്ടിലാണെങ്കിലോ എന്ത് കറി വെച്ചാലു ഒര് നമ്മള് അപ്പത്തിന്റെ കൂടെ കടലക്കറി വെച്ച കടല കറിക്കുംവേണയ്ന്റൊ
ആഹ് കടലയിൽ തക്കാളിടും.
ആഹ് ഇത് തക്കാളി വിരോധിയാണ് അതുകൊണ്ട്- ഇവിടെ അങ്ങനെ ഉ ആഹ് ആഹ് ഒന്നുംമില്ല-
പടച്ചവരെ-
ഉ ഇവിടെ ആകെ ഉണ്ടാക്കുന്ന തക്കാളി എന്ന് പറഞ്ഞ എന്തിനാെന്നറയോ തക്കാളി തേങ്ങാ അരച്ച ചാറ് വെക്കും. അത് നിങ്ങള് വെക്ക്വോ?
തക്കാളി തേങ്ങരച്ച് ചാറ് വെക്കാ
ആഹ് വെക്കു ഉമ്മാടെ ചേച്ചി വെക്കു ആഹ് മഞ്ഞ ആം പച്ചമുളകായിരുന്നു അതുകൊണ്ട് മഞ്ഞക്കായിരിക്കുന്നേ
ആഹ് എടയ്ക്ക്
ആഹ് പിന്നെ സാമ്പാറിന്റകത്തിടും പിന്നെ സാമ്പാറിന്റകത്തിടും.
ആഹ് ആഹ് ആഹ്
പിന്നെ തക്കാളിന്ന് പറഞ്ഞു കഴിഞ്ഞാ ഏഹ് അവിയലിന്റെ അകത്തും ചേർക്കും.
ശരീട്ടാ
ആഹ് ഓക്കേ
ആഹ്